ആഹ കേക്കണ്ടാവോ
ആഹ് കേക്കണ്ട് എന്തൊക്കെയ ന്റെ വർത്താനൊക്കെ
എന്താ നല്ലർത്താനം ഹ് ഹ് ആഹ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു മന്തി ഉണ്ടായിന്നു മന്തി മന്തി
നന്ദി വാ ഹു ഉ
അങ്ങാണല്ലോ സൺഡേ ആണ് അപ്പൊ സൺഡേ ക്കെ സ്പെഷ്യല് ണ്ടൊ
ഏയ് അങ്ങനെയൊക്കെ ഉണ്ടോ സൺഡേ സ്പെഷ്യൽ അമ്മക്ക് വെള്ളിയാഴ്ച്ച ഉണ്ടാവാ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അയ്യോടാ കോള് ഇതയിക്കാണ്ടാണല്ലോ കേക്ക്ണ് മുറിഞ്ഞ് മുറിഞ്ഞ്
ആ ഇവിടെ ചെറിയൊരു റേഞ്ചിന്റെ ഇഷ്യു ഉണ്ട്
ആഹ് റേഞ്ച്‌ കിട്ടണോടത്തേക്ക് മാത്രം അനങ്ങാതെ നിക്കേട്ടോ ചെവി അങ്ങൊട്ടും ഇങ്ങൊട്ടും ത് അല തല അങ്ങൊട്ടും ഇങ്ങൊട്ടും ചരിച്ചിരുത്ത് ര്ചാ പോവും ആഹ് ഇപ്പ കേക്ണ്ട് ഇപ്പ റെഡിക്ക് കേക്ക്‌ ക് ണ്ട് അഹ് ന്താ പറയാ
ജനലിന്റെ എടുത്ത് വന്നിരുന്നാ റെഡി ആവും
ആഹ് ഞ്ഞി അഉടുന്ന് നീച്ചി പോവണ്ട
ഉംഹ് ഹ് ഹ് ആ എന്നിട്ട് മന്തിയും അൽഫാമും അല്ലേ
മന്തി ഉം ആൽഫാം അതെ
ഇൻക്ക് ഭയങ്കര ഇഷ്ടാ മന്തി അൽഫാമും അൻക്ക് ചെൽപ്പോ പൊള്ളിച്ചെ ണ്ടെന്നുണ്ടേ അതിലും വല്യ ഇഷ്ടാ
ഞാൻ ഇൻക്ക് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആാണ് മന്ത് മന്തിനോട് ഇത് താല്പര്യം തോന്നുണില്ല നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ആണെങ്കിൽ പിന്നിം കൊഴപ്പല്ലാതെ തിന്നും പിന്നെ പിന്നത് ഫ്രൈഡ് റൈസാ
ഏയ് അയ്ശെരി ഞാനൊക്കെ പ്രഗ്നൻ്റായ സമയത്ത്- ത്ണ്ടല്ലോ എനിക്കൊന്ന് ഈ മന്തിന്ന് പ മന്തിയാന്ന്ട്ടോ പേര് കേട്ടാ തന്നെ ഞാൻ ശർദിക്കും
ആഹ് എ അങ്ങൻത്തെ വല്യ പ്രശ്നന്നുല്ല ഇപ്പൊ സി സിക്സ്ത് മന്ത് തുടങ്ങി വല്യ പ്രശ്നൊന്നുല്ല പക്ഷേ ഇൻക്ക് മന്തിനോട് വൽ താല്പര്യം തോന്നുന്നില്ല അത് എന്താവോ അങ്ങനെ ബാക്കിയുള്ളേന് ഒക്കെ നല്ല താണ് പക്ഷെ ഇവിടെ ഇണ്ടാക്കാണേ പിന്നെ തിന്നും അങ്ങനെ ഒരിതില്
ആഹ് ചിലർക്ക് ഇണ്ടാവും ൻക്കങ്തെയ്നോടൊന്നും തീരെ താല്പര്യല്ല ൻക്ക് ചിക്കൻ വെച്ചൂടേനി ബീഫ് പിന്നെ ഞാൻ നല്ലോണം തിന്നും ബീഫ് അതെ ഈ ബിരിയാണിത്തെ ബീഫ്ണ്ടാവല്ലോ നല്ലോ ങ്ങട്ട് സ്പോഞ്ച് പോലെ അട് സോഫ്റ്റ് ആയി കെട്ക്ണ ബി ബീഫ്
ആഹ് ആ അല്ലോ
ഭയങ്കര ഇഷ്ടേനി അത് ആഹ് അത് പിന്നെ ആഹ് ക താ പ്രഗ്നന്റ് ആവ്ണെയ്ന്റെ മുന്നേ ൻക്ക് എരു ഭയങ്കര ഇഷ്ട്ടേഞ്ഞി എരു ആ തോ കൂട്ടേഞ്ഞി ഇ ഇവനവിടെ ഉണ്ടായേന് ശേഷം വയറ്റിലുണ്ടായേനേഷം എനിക്ക് എരു പച്ചന്നല്ല എനിക്ക് മധുരം രൊ ഡാരി മിൽക്ക് കേക്ക് എന്താ പറയാ പിന്നെ അന്ന് ട്രെൻഡിങ് ആയ ഒരു സാധനല്ലേ ഈ പാത്രത്തിലെ എന്തേഞു പയിന്റെ പെര് ആ കേക് തിന്റെ പേര് ഈ ചോക്ലേറ്റും ഫൈവ് ലെയറ് ക്കെ ഇല്ലേ
ഡ്രീം കേക്കോ
ഡ്രീം കേക്ക് അതൊക്കെ എത്രേണ് തിന്നിക്ക്ണൂ പകുതി ഭാഗം ഞാൻ ഒറ്റ് ചിരിപ്ന് ഞാൻ തുന്നേച്ക്ണ് ന്നട്ട് അങ്ങനെൻക്ക് സമയത്ത് ഷുഗർ വരേ വന്ന്ണ്
ഏ എനിക്ക് സ്വീറ്റിനോട് വലിയ താല്പര്യംല്ല എനിക്ക് സാൾട്ടി ആയിട്ടുള്ള ഫുഡ് ആണ് ൻക്കു വയങ്കര ഇഷ്ടാ ഏഹ് സ്വീ റ്റിനോടെൻക്കങ്ങനെ ഒര് ഒരിത് തോന്നല്ലേ തിന്നുമ്പോത്തിന് ഇൻക്ക് ന്താറിയ തല മന്ത പാ തല കറങ്ങണമായിരിയൊക്കെ തോന്നുന്നാ അപ്പം എനിക്ക് അമ്മക്ക് വേ
ആഹ് എനിക്ക് ഏരു തിന്നുമ്പോ അങ്ങനായിനേ മതം പ്പോവേനി ഈ തലറങ്ങണമായിരിക്കോ അങ്ങനത്തൊക്കെ തോന്നലേനി ആഹ് അങ്ങനെഉണ്ടാവന്ന് പറ്റാത്ത ഫുഡേ ഞാൻ വിചാരിച്ച് ഇനി എനക്ക് മാത്രോ ഉള്ളോന്ന്
എയിക്ക് എന്താ പിന്നെ ഇന്നലെ ഇപ്പോ ലോഡർ ഫ്രൈസ് കഴിച്ച് അതിന് മിനിഞ്ഞാന്ന് അതിന് മുമ്പ് സ്വീറ്റ് പൊട്ടാറ്റ കഴിച്ച് അങ്ങനെ അങ്ങനെ എന്താ പറയാ സാഴത്തിയാട്ടിൽ എന്താണോ അതേ ഞാൻ തിന്നുള്ളൂ മറ്റേ കൊറച്ചേരം തിന്നുമ്പോത്തിന് എനി ക്കിങ്ങ്ട്ട് ഞാൻ തലറങ്ങി ശർദിക്കാൻ വരും എന്തൊക്കോ ഒരു ഫീലിങ്ങ് എക്കാരം
എനിക്കങ്ങനാന്നുണ്ടെങ്കില് പൊറത്ത്ന്ന് വാങ്ങണ ഫുഡും പറ്റില്ല ആക മത്തിമീനും അങ്ങൻത്ത എനിക്ക് പറ്റുന്നല്ലാണ്ട് മീനും വെറും ചോറും നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ ഇതൊന്നും ഞാൻ കഴിക്കൂലാര്ന്നു
ആദ്യത്തെ മൂന്നു മാസൊന്നും വല്ല്യ കൊഴപ്പയില്ലേനി.
ആഹ് എനിക്ക് ഞാൻ ആദ്യത്തെ നാലു മാസം കട്ടൻ ചായ മാത്രം കുടിച്ച് കാണ്ടി കഴിഞ്ഞിങ്ങിനത്
അല്ല അങ്ങനെയല്ല മാറിപ്പോയതാ ആഹ് ഒരു സമയത്തേക്ക് പച്ചളം പറ്റല പിന്നെ ഞാൻ ഈ ഒരു മൂന്ന് മാസം നാല് മാസം വരെ ഞാൻ പൊള്ള കന്തള്ളം കുടിച്ചാണ്ടാണ് ഞാന് കഴി
ആഹ് ഞാനും അങ്ങനെതന്നെയാനി തണുത്തള്ളം ഫ്രിഡ്ജില് വെച്ചാണ്ട് കുടിച്ചു എന്നിട്ട് എനിക്ക് ആഹ് അധികം അങ്ങനെ കുടിക്കാൻ പറ്റൂല്ലടാ ഈ എന്താ തൊണ്ടവേദന ഉണ്ടാവേ അത് അങ്ങനെ മാറി മാറി
ഉണ്ടി അത് ഛർദി ഇപ്പൊ നിന്നൂട്ടോ ഛർദി നിന്ന് നിന്ന് എപ്പൊളെങ്കിലുംമൊക്കെ ആഴ്ചേല് ഒരിക്കലോ അല്ലെങ്കിൽ എപ്പൊളെങ്കിലൊക്കെ ഒരു ഛർദിയേ ഉള്ളൂ അത് ഏഹ് ഫുഡ് ആഹ് പറ്റാത്തേന്റെ എന്തേലും ഒക്കെ ആരിക്കും അല്ലാതെ വരില്ല
എനിക്ക് ഷർദി നിന്നേയില്ലേനി എനിക്ക് രാവിലെ ഉണ്ടാവോ ഒരു ഷർദി ആ നാലാം മാസം ആയപ്പൊത്തിന് നിന്ന് അങ്ങനെ നിന്നു പിന്നെ എന്താ അഞ്ച ആറു മാസം ആയപ്പോ തന്നെ രാവിലെ വൈകുന്നേരമായ ഛർദി പിന്നെ ഛർദ്ദിടങ്ങി ഏതൊ ഒരു ഏഴു മാസം എട്ടു മാസൊക്കെ ആയപ്പോത്ത്ന് എനിക്ക് രാവിലെ മാത്രേ ശർദ്ദിക്കാ രാവിലെ ആ മച്ചേ കൈപ്പില്ല വെള്ളം അങ്ങോട്ട് പോന്നാല്
ആഹ് അതെ ഉം
പിത്തം പറഞ്ഞു പോര്യോ അങ്ങനെ എന്തോ ഒരു പറച്ചിലുണ്ടല്ലോ.
എങ്ങനെ
പിത്തം മറിഞ്ഞ്
ആ അതെ ആഹ് അങ്ങനെ പിത്തം മറിഞ്ഞു പോരാ അതിപ്പം വയറ്റിലൊന്നും ഇല്ലായി ഉള്ളതാണ് പക്ഷെ തിന്നാനും കഴിയൂല നമ്മക്ക് എന്നാലും
ആഹ് എന്നിട്ട് ഞാന് ആ സമയത്തൊന്നും ഞാന് ബ്രഷ് ചെയ്യൂല ഞാന് ഒന്ന് എന്താ ഇവിടെ കുൽക്കു ഇഞ്ഞിങ്ങാണ്ട് പോയി ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആയിട്ട് ഞാന് ഡ്രസ്സ്‌ ചെയ്യുള്ളു
രണ്ട് മാസം ബ്രഷ് എന്താന്ന് പോലും കണ്ടിട്ട്
ആഹ് അയ് ഞാനും കണ്ടില്ല ഇൻ്റത് വിറ്റിയേന് നാലു മാസം ഞാന് പല്ല് പ്രത്യേകിച്ചത് കയ്യോണ്ടാ കൈയിൻന്റെറെ അയലോണ്ട് എന്നിട്ട് നാലു മാസം കഴിഞ്ഞ് കണ്ണാടിക്ക്ങ്ങ്ട്ട് പോയി ചാട്ടി ഇപ്പം കൊറച്ച് മഞ്ഞ കള കിട്ടുന്നെ
എനിക്ക് ആഹ് സമയത്ത് എനിക്ക് ഇപ്പം കൈയൊണ്ടാക്കണം പറ്റൂല ഇനി എനിക്ക് അപ്പഴും ഛർദ്ദിക്കുവേനി ഞാന് ഈ നാവ് മുക്ക് താക്കുമ്പോഴ് ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ ബ്രഷന്നെ തൊടലില്ലേ. ഞാൻ ഒന്നും കൈകൊണ്ടൊന്നും ആക്കലില്ലേനു. എനിക്ക് പേടി വച്ചിട്ട്
എന്റെ മോണക്ക് ആകെ അരപ്പായി ബ്ലഡൊക്കെ എന്നിട്ട് ഡോക് കാണിച്ചൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത്
ഏഹ് ഔ അത്രക്കൊന്നും ആയിട്ടില്ലെങ്കിലും പിന്നെ ഞാന് ശർദ്ദി ശീണം കൂടിട്ട് അ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്ക്ണ് അത് മറക്കൂ- ക്കൂല അള്ളാ
ഓ ഞാൻ അങ്ങനൊന്നും ഞാൻ എങ്ങനെ എന്താ ഹോസ്പിറ്റലില് പോയിക്കാണ്ട് ഗ്ലൂക്കോസ് ഒക്കെ ഇങ്ങനെ ക്ഷീണത്തിന് കഴിച്ചു പോരും അങ്ങനെ ഒന്നും അത് തേച്ചിട്ട് വലിയ കാര്യൊന്നുല്ല നമ്മള് പൈസ വെറുതെ പോവാന്നല്ലാണ്ട്
ആഹ് അത് ശരിയ ഗവൺമെന്റ് കാട്ടും ഇങ്ങനെ ഗ്ലൂക്കോസ് കേ എന്താപ്പൊ ഞാന് ഓര്ക്ക രാവിലെണീച്ച് ഒരു ഒരണിക്കെണീച്ച് അപ്പം ശർദിച്ച് പിന്നെ ഫുള്ള് ശർദ്ദി ില്ല അഞ്ച മണി പത്ത് മണി വരെ ഞാാന് ഒന്നും എനിക്ക് സ്മ സ്മെല്ൊക്കാത്ത അങ്ങനത്തെ പ്രശ്നംൊന്നുമില്ല പക്ഷെ വെള്ളം ഒന്ന് േസ്റ്റ് ചെയ്യുമ്പോളതോ അങ്ങനെയൊക്കെണ്ടാവുമ്പോ അങ്ങനെ സർദിക്കാം അങ്ങനെയ കൊയങ്ങണ്ട് ആര് പത്ത മണിന്റെ അടിൽ ഞാാന് നല്ലോണം അങ്ങിട്ട് ഛർദ്ദിച്ചോണ്ട് ഒരു എന്തോ എന്തോരു ടെസ്റ്റ് പറഞ്ഞു നിന്നോട് ആ എന്താ യു കെ ബി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അത് ചെയ്തപ്പോ അത് യു കെ ബി പോസിറ്റീവ് ആണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അതിെ യു കെ ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞഞ് അത് നെഗവ് ഇനി വിടു വിടാൻ പറ്റൂലാ പറഞ്ഞു അങ്ങനെ അഞ്ചു ദിവസം ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയായിരുന്നു ഒരു ദിവസം മൂന്ന് ഗ്ലൂക്കോസ് വട്ട കയറ്റു
ഉ ഓക്കെ ഞാന് അഡ്മിറ്റ് ആയിട്ടൊന്നുമല്ല
ഞത എന്താപ്പ ഛർദി കൊറക്കാനെ ഇനി അടെ അങ്ങടെ പോയി നിന്നത് പക്ഷെ അവിടെ ആ ര ഈ രണ്ട് ദിവസം കൊണ്ടൊന്നും ഛർദി അങ്ങനെ വല്ലാതെ മാറൂല പക്ഷെ അങ്ങനെ രണ്ടു ദിവസം അങ്ങനെ ശർദ്ധി ഇല്ലാതെ നിന്നു മൂന്നാമത്തെ ദിവസം ശർദിച്ചിട്ടേ ഇല്ലേ ഞാൻ നാലാമത്തെ ദിവസം പിന്നെയും ഛദ്ദിച്ചു അത് ഞാന് എന്താ ഒരു ഛർദ്ദിച്ച ഒരു ഫസ്റ്റ് ഒരു കവർ കൊണ്ടുന്ന് ആ കവറിന്റെ സ്മെ ല്ലോണ്ട് ഞാൻ ശർദ്ദിച്ചു അത് ഇങ്ങിട്ട് ചെരിഞ്ഞ് കടക്കുമ്പോഴും അവിടെ കടക്കുമ്പോഴത്തേന് അതിന്റെ സ്മെല്ല് അടിക്കുവാ അപ്പൊ പിന്നെ ശർദി ഇനിയും തുടങ്ങി
ഏ അത് ശെരി നിങ്ങള് നിങ്ങളെ വീട്ടിലാവൂല്ലേ
എങ്ങനെ ഇപ്പൊ അല്ല ഞാൻ അന്ന് ആ
ഇപ്പൊ ഇപ്പളാ ഞാൻ ചോദിച്ചെ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നോണ്ട്
അതെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് അവിടെയാണെങ്കി ഇങ്ങ നെ എനിക്ക് വിളിക്കാൻ ഒരുരിതാരുന്നു ഒരു മടിയാണ് കെട്ടിച്ചെടുത്താണെങ്കില് നിങ്ങള് മലപ്പുറത്തുള്ള ആളാ ഹലോ
ആ ഞാൻ ഇവിടൊക്കെ തന്നൊള്ള ആളന്നെ
ഞാൻ എവിടെ തന്നെ ഉള്ളതാ
ഏ അത് ശരി
ഏ അത് ശരി
നിങ്ങക്ക് എത്ര കുട്ടിയാ രണ്ട് കുട്ടിയോ ഒരു കുട്ടിയോ
എങ്ങനെ
എത്ര കുട്ടികളാ
എനക്ക് ഒരാള്
ആ പഠിക്കൊണ്ടോ അതോ വർക്ക് ചെയ്യണ എന്തേലും ഉണ്ടോ അതോ
ആ അങ്ങനെയൊന്നുവില്ല
ആ വീട്ടില് ഇക്കാ ആ ഞാന് പഠി പഠിത്ത ത്തിന്റെ ഇടയിലാണ് കല്യാണം കഴിഞ്ഞത് അത് പിന്നെ അത് അങ്ങനെ അങ്ങട്ട് പോയി പിന്നെ ഡിഗ്രി
ഇപ്പൊ പിന്നെ ഇനി ഡിസ്റ്റൻക്കാണ്ട് നോക്കേണ്ടി വരും എ
ആ ഇപ്പൊ ഡിഗ്രി ഒക്കെ നാല് വർഷാണല്ലോ അല്ലേ
ഉം നാല് വർഷം ഇനിയിപ്പോ അതാണിപ്പോ ഞാന് ഫസ്റ്റ് ചേർന്ന സമയത്ത് മൂന്ന് വർഷത്തിന്റെയാനു ഇനിപ്പോ എന്തായാലും ചേരണമെങ്കില് നാലു വർഷത്തിന്റെ ചേരണ്ടി വരും
ആ അതാറ് വർഷം എന്നൊക്കെ പറയുമ്പോ ഇത്ര കാലം ഉണ്ടല്ലേ
കൊറേ ഉണ്ടീന് ഡിസ്റ്റന്റ് ആകുമ്പോ പിന്നെ ഇനി വീട്ടിലിരുന്ന് പഠിക്ക ല് പിന്നെ കൊഴപ്പം ഇണ്ടാവില്ലാന്ന് വിചാരിക്കണ്
നല്ല പഠിച്ചാണ്ടിരിക്കുവാ വേറെ വല്ലാ കോഴ്സ് ഡിഗ്രി എടുക്കാണ്ട് പക്ഷെ ഇപ്പൊ ഡിഗ്രി എടുക്കാണ്ട് നി ക്കാനും പറ്റൂല ഇപ്പൊ ചെക്കന്മാർക്ക് വരെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഗ്രി വേണം
അത് അത് വേറെ അത് വേറെ
ആ ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കി വേണ്ട ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പോ പഠി ച്ച് പിജി എടുക്കുക ആ ഞാനൊക്കെ പഠിച്ചതിന്‌ സ മയത്തേ ഇ പ്ലസ്ടു മതീനി ചെക്കന്മാർക്ക്
ഇപ്പൊ എ വച്ചാ ജോലി ജോലി ജോലി കിട്ടണെങ്കിൽ ഡിഗ്രി നിർബന്ധാണ് അതായിരി ക്കും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി കിട്ടണെങ്കില് ഡിഗ്രി വാങ്ങണം
ആ
അതായിരിക്കും അങ്ങനെ
ഓ അതുകൊണ്ടല്ലേ
അ സ്റ്റാൻഡേർഡ് ഒക്കെ കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പഴത്തെ ആൾക്കാര് ഇപ്പൊ പിന്നെ അതിന്റെ പ്രശ്നം സ്റ്റാൻഡേർഡ ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പത്തെ കുട്ടികളൊക്കെ
ആഹ് ആ പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് ബുദ്ധിയൊണ്ട്
അത് അലവാ അത് വാണം ആ ബുദ്ധി വാണം
ജോലി ആയിട്ടൊക്കെ കല്യാണം മ
ഉം അതെ അതെ ഞാനങ്ങനെ ഞാന് കെട്ടിയ ഉസ്താദ് ദിനെയാ എന്താപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ കേറ്റണൊന്നും താല്പര്യൊന്നില്ലേ ഷേ ന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദ് നിനിക്ക് ഡയറക്ട് വിളിച്ചാണ്ട് ഒരു നല്ലൊരു ആലോചന ഇത് രണ്ടും നോക്കിയാലോന്ന് ചോദിച്ച് അപ്പൊ എനിക്ക് സ്ഥലോട് തിരിച്ചെന്തേലും പറയാൻ പേടിയാ അപ്പൊ ഞാൻ അതാ പറേണ ഓക്കേന്ന് പറ അതിന് മുമ്പ് കൊറേ സ്മാപ്പൊക്കെ ചോദിച്ചപ്പോ ഞാന് ഇപ്പ തന്നെ വാണ്ടാ വാണ്ടാ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഉസ്താദ് എനിക്ക് ഡയറക്ട് വിളിച്ചു അതില് ഇനിക്ക് ഇനിക്ക് തിരിച്ച് പറയാനൊരു പേടി കാരണം മെയിൻ ഉസ്താമാരൊക്കെ ഇങ്ങനെ വിളിച്ച് നമ്മൾ ഇതാക്കുമ്പോ ഡയറക്റ്റ് വിളിച്ചു ചോയിക്കുമ്പോ അവര് പേടിയാ ന്ന് പറഞ്ഞാ ഇപ്പ ഓക്കെ സമ്മതാണ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ അതൊരു നടന്നു പിന്നെ പസുത്തെ പെണ്ണ് കാണ ലോ അങ്ങന അങ്ങട് കഴിഞ്ഞു അത് വേന്ന് ഉറപ്പിച്ചും ചെയ്തു
ആ അതെ എന്നാ ആയിക്കോട്ടെ എന്നാ എന്നാ ശരി ഞമുക്ക് പിന്നീട് വിക്കാം
ഓക്കെ ഇൻഷാള്ളാക്കണം